ഹലോ ഹലോ ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷം
എന്തോ ഇവിടെ ഇരിക്ക്ന്ന്
ആഹ് എന്ത പരിപാടി ഇവിടെ ഉണ്ട് എന്താ പരിപാടി
പ്രത്യേകിൊന്നുംല്ല ഇങ്ങനെ ഇരിക്കുന്ന അത് തന്നെയാ
വെറുത ഇരിക്ക ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല മോള് വരാറായി അവളെ മോളെ കാത്തിരിക്ക്ന്ന് വന്ന്
ആഹ് അവള് വന്നിട്ടാ കൈക്കുക
ആഹ് മോള് വന്നിട്ട് കഴിക്കുന്ന
ആഹ് അത്ശരി വേരെ ആയോ ആയോ
ആഹ് എല്ലം ആയിക്ക് കഴിഞ്ഞ് ആകിരിക്കേ ഉം ഉം
ആരള്ളത് വീട്ടില്
വീട്ടിലിപ്പ ഞാൻ മാത്രല്ല ഇപ്പം മോള് വന്ന്
ആഹ്
അങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ കേയറി വന്നതേ ഉള്ളൂ
ആഹ് അതെ ഉം
പിന്നെ എന്താ വീട്ടില് നിങ്ങളും മോളും മാത്രല്ലേ
ആഹ് ഇക്കായുണ്ട് പിന്ന
ആഹ് അത്ശെരി
ആഹ് പിന്ന സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടാ?
സിനിമ കാണാൻ പോവാറില്ല പക്ഷെ കാണാൻ ഇഷ്ടാണ്
ഉം ആഹ് യൂട്യൂബിലേക്കെ കാണ അതോ
എങ്ങനെ ആഹ് അയില് കാണാനിഷ് ട്ടാണ് പക്ഷെ കാണാൻ പോവാറില്ല എവിട്ക്കും തിയേറ്ററിൽ പോയി കാണാറില്ല
ആഹ് ഇല്ല ഇല്ല ഇല്ല എനിക്കിഷ്ടല്ല
ആഹ് എനിക്ക് പോകാനൊക്ക ഇഷ്ട പക്ഷെ ഹസ്ബന്റിന് ഇഷ്ടല്ല
എനിക്കിഷ്ട എനിക്കിഷയല്ല എനിക്ക് ഇഷ്ട്ടെല്ലാത്തോണ്ട് പോവത്തില്ല ഉം ഇവിടെ എനിക്കിഷ്ടല്ല
സിനിമ തീരെ കാണൂല
കാണും ഈ യൂട്യൂബിലൊക്കെ വരുമ്പോഴത്തേയ്ക്കും നമ്മള് സിനിമ കാണും നല്ല സിനിമകളുണ്ടെങ്കിൽ കാണും
ഉം
അല്ലാതെ കാണത്തില്ലേ തിയേറ്ററിലിള്ളപ്പോള് ഉച്ച് ഉച്ചയ്ക്ക് ചോറും ചിക്കൻ കറ്യാെക്കെ ആയിരുന്ന്. മീൻ കി ട്ടാനിപ്പം മീനൊക്കെ ഭയങ്കര ഇതാ
ആ ടൈറ്റ് ആണ്. പിന്നെ വെലയ്യാണ്. ഇള്ള മീനിന് വെലയൂണ്ട്.
ആ ട്രോളിംഗ് നടക്കുണോണ്ട് അങ്ങനെ മീനെടുക്ക ആരും പോകുന്നില്ല. വരുന്ന എല്ലാം പന്ന മീനുകളാണ് വരുന്നതെല്ലാം. കുഞി മീനങ്ങളൊക്കെയൊള്ളു ഇച്ചിരിയൊക്കെ നല്ല മീനേള്.
അതെ
ഉം എനിക്ക്
ഇഞ് എന്താ വൈകുന്നേരം ചായക്കെന്താ.
ചായക്ക് രാവിലെ ഇ പുഴുങ്ങിയച്ചിരി എലയപ്പ ഉണ്ട്. എലയപ്പോ അറിയാമോ എല എടാ അവിടെ ഒക്കെ എലട. ഇങ്ങനെ ആ ഇലയടാ ഇന്നൊക്കെ പറയും ടെ എലയപ്പ ഇന്ന് പറി. എലയപ്പ ഉണ്ടാക്ക. ഇപ്പൊ രണ്ടു സൈസ് രണ്ട് രണ്ടുമാവ് വെച്ചും ഉണ്ടാക്കാഞാൻ ഗോതമ്പാവും അരിമാവ് വെച്ചും ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പാവിന ഉണ്ടാക്കുന്നത്. മോക്കതാ ഇഷ്ടം ഗോതമ്പാവില്. ഏഹ് ഉപ്പൊക്കെ ചീട്ട് ഉപ്പൊക്കെ ഇട്ട് ഞവിടി ഇച്ചിരി ഇച്ചിരി ഉപ്പിട അത്രത്തോനെ ഉപ്പിടത്തില്ല. മദുരവുമ്പോഴത്തേക്ക്
ആഹ് ആഹ്
അന്നിട്ട് പിന്നെ ഇച്ചിരി ജീരകവും. ഇടു മാവ്ക്ക് ഏലക്ക ഇഷ്ട അല്ല. ഏലക്ക ഇഷ്ടല്ലാത്തോണ്ട് ജീരകം മാത്രം ചേർക്കത്തൊള്ളൂ.
ജീരകം ഇടും
ആഹ് ജീരകിടും. ചെറിയ ജീരകം ഉണ്ടല്ലോ.
ആ
വാസന കിട്ടാൻ. അതിന്റെ മണം കിട്ടാ. ജീരകത്തിന്റെ മണം കിട്ടാൻ വേണ്ടി ചേർക്കു എന്നിട്ട്. എന്നിട്ട് കൊഴച്ച് തേങ്ങെ ശർക്കരയും കൂടെ വെച്ച് ആവിയില് വേവിക്കും. എലയില്. പരത്തീട്ട് പൊതിഞ്ഞമേലെ വെയ്ക്കും.
ക്കെ നിങ്ങള്
വാഴേല് എടുക്കും. വാഴേല് എടുക്കും വട്ടേല് എടുക്കും കൂടലും വായലെ എടുക്കുന്നെ
ഓഹ് ന്നാ അയിന്നത് പര്ത്തും.
ആഹ് ഇന്നിട്ട് അതിനകത്ത് പരത്തീട്ട് അതോടെ തന്നെ വെക്കും. എലയോടെ തന്നെ വെക്ക്യും.
ഉം അങ്ങനെ ഇന്നട്ട് ആവീല് വേവിച്ചെടുക്കുല്ലേ. നമ്മളിവിടെ അങ്ങ തന്നെ നമ്മള് അരിപ്പൊടി വെച്ചിട്ടാണ് അധികും ഇണ്ടാക്കാറ്. ഇതുപോലെ തന്നെ. പക്ഷെ നല്ല ജീരകം ചെറിയ ജീരകം ഇടൂല അമ്മള്. പൊടിവാട്ട് ട്ടി വെള്ളത്തില്. വെള്ളം തളക്കുമ്പോ ഉപ്പിട്ട് വെള്ളം തെളക്കുമ്പോ അയ്ക്ക് പൊടി ഇട്ട് വാട്ടി ഇട്ത്ത്. പിന്നെ അയ്ക്ക് അത് പരത്ത ചെയ്യാ. ഞാന് എന്തചെയ്യല്ച്ചാല്. നമ്മളെ മിഷീൻ ഇണ്ടല്ലോ. പത്തിരി മിഷീന്.
ആഹ്
പത്തിരി മിഷീലൊന്നാണ് അമർത്തും.
ആഹ് അപ്പഴത്തേക്ക് പരന്ന് വെരും.
പരന്ന് അയിനകത്ത്
ഉം അപ്പൊ എല അയിന്റെ
എന്തൊക്കെ ഇടും ചെ
അപ്പ് ഞാനാണെങ്കി സാധ തേങ്ങയും ശർ ക്കരേം ഇടത്തൊള്ളൂ വേറൊന്നും ചേർക്കത്തില്ല
അതന്നെഞമ്മളും തേങ്ങയും ശർക്കരയും ഇട്ടിട്ട് അത് അയിനാത്ത് ഫില്ലാക്കും
ആ ചെല സ്ഥലങ്ങളിലൊക്കെ വേറെ വെറൈ റ്റി ഇതൊക്കെ ഓരോന്ന് അയിനാത്ത് ചെയ്യുന്നൊണ്ട് ഞാന് അല്ലാതെ പഴ പഴൊക്കെ ചേർക്കുന്നോരുണ്ടല്ലോ ഈ മാവി
ആ അവില് ഒക്കെ ചേർക്കാ ഇഷ്ടോള്ളതൊക്കെ ചേർക്കാ ഞാനും ശർക്കരേം തേങ്ങേം മാത്രം ശർക്കര പൊടിച്ചുചേർക്കും
ആ ചെ പെ നല്ലശർക്കരയാണെങ്കി അത് തേങ്ങക്കാത്ത് ചീവിയിടത്തൊള്ളൂ ഇല്ലെങ്കില് ചെറിയ ചൂടുവെള്ളത്തില് തെളപ്പിച്ചിട്ട് വറ്റിച്ചെടുത്ത് തേങ്ങാ അയിനാത്തിട്ട് ഇതാക്കിയെടുക്കും
ഉം വറ്റിച്ചെടുത്തപ്പോ തേങ്ങേല് വെള്ളാവൂലാ
അല്ലാ ഇത് ആ ഇതാക്കിയെടുക്കുവല്ലോ ആ ഗ്യാസ് ഇതിനാത്ത് വെച്ച് ച്ച് ഇത് ചൂടാക്കുമ്പഴത്തേക്ക് തേങ്ങയും അതുംകൂടെ കൊഴഞ്ഞൊരു പരുവായിട്ട് കിട്ടും
കിട്ടും നിങ്ങനങ്ങനെ ചെയ്തുനോക്കിയില്ല
ച്ചിട്ട് തേ വെള്ളാണെങ്കി അരിച്ചെടുക്കും അപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യുക അല്ലെങ്കി ചെല ശർക്കരേല് കല്ലാണ് മിക്കത് കല്ലില്ലാത്ത നല്ലശർക്കരയാ മേടിക്കുന്നേ ചിലതിലിങ്ങനെകാണും ഒരുറാശ് എനിക്കങ്ങനെ അബദ്ധം പറ്റിയാരുന്നു ഇത് ഞമ്മടെ ശർ ക്കര മേടിച്ചോണ്ടുവരുമ്പോ നല്ലത് നോക്കിയിട്ടേ മേടിക്കാവൂന്ന് ഭയങ്കര കടും കറുപ്പുകളറുള്ള ശർക്കരക്കാണ് കൂടുതലും കല്ലുള്ളത്
കല്ലുള്ളത് ആം
ഉം വെള്ളശർക്കരക്ക് അങ്ങനെ കാണത്തില്ല കുട്ടികൾ ഉം കുട്ടികളൊക്കെവരാറായോ
പോയിട്ടാ സാധനം മേടിക്കാറ്
സൂപ്പർ മാർക്കറ്റില് മാവേലിപോവും മസ് മാവേലി അവിടൊക്കെ പോവത്തില്ലേ
ഇവിടന്ന് സൂപ്പർമാർക്കറ്റില് നമ്മള് സാധനം വാങ്ങിക്കാൻ പോകും എടക്ക് മാവേലി പോവാറില്ല
ഇവിടെ മാവേലിലാ പോവുന്നേ നമ്മള്
ഏ ഇവിടെ പോകുന്നവരൊണ്ട് പക്ഷെ ഞാൻ ഞങ്ങള് ഇവിടെ പോവാറില്ല
ഉം പിന്നെ ഇവിടെ എല്ലാ എല്ലാമാസോം മാവേലി പോവത്തില്ല കാരണം മൊളകും മല്ലീം വേടിക്കാൻവേണ്ടി പോവാ അത് മൊളകും മല്ലിം മൊളക് വേടിച്ച് ഒണക്കീം പിന്നെ കഴിവീട്ട് ഒണക്കും
ആ ആ
ഒണക്കി ഇങ്ങനെയാക്കുന്നതാ അപ്പഴത്തേക്ക്
പൊടി ഇണ്ടാ
ആര് ആ പൊടിഒണ്ടാക്കും ഉം മില്ലിക്കൊണ്ടോയി പൊടിക്കും
അ ആ ഉം
ഇവിടെ അല്ലാതെ പൊടിമേടിക്കും നേരത്തെക്കെ അങ്ങനെ വേടിച്ചോണ്ടിരുന്നത് കടേന്ന് മില്ലിന്നെക്കെ വേടിക്കും മില്ലിലെക്കെയിങ്ങനെ പൊടിച്ചു വെക്കുവല്ലോ
ആ
അവിടേക്കെ അതൊണ്ടോ
ഓ മില്ലിണ്ട് മില്ലിലന്നെ ഞങ്ങള് ഇവിടെ ഉം ഇവിടത്തെ ഉമ്മയൊക്കെയുള്ള സമയത്ത് കഴുകി മല്ലി, മുളക്, മഞ്ഞള് കഴുകി പൊടിപ്പിക്കാൻ കൊടുക്കും വറു ത്ത് ഒക്കെ വൃത്തിയാക്കി ഇപ്പൊ നിക്ക് കൊറച്ച്. പണിയായത് കൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല, ഞാൻ അത് ഒരു മില്ല് ഞങ്ങള്. അവിടെ ഒരു വീടിലുള്ളൊരു മില്ലില് പോയിട്ട് നല്ല നല്ല ഫ്രഷ് ആയിട്ട് അവര് നന്നാ ഉണ്ടാക്കുന്നതാ, അവിടെ പോയിട്ട് നല്ല പൊടി വാങ്ങിച്ച് പോരും. ഇപ്പൊ റിസ്ക് ഇല്ലാതെ കിട്ടും, ക്യാഷ് കൊടുക്കുക പൊടി വാങ്ങുക.
ഉള്ള സൈഡിലൊക്കെ. ഉണങ്ങാൻ ഇടുപ്പോഴേക്ക് വെല്ലോ പട്ടിയോ പൂച്ചയോ കയറാൻ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഉണക്കി തരാന്ന് പറയും. ഇങ്ങനെ പോ വിശ്വസിക്കാലോ? ഇച്ചരി കഷ്ട്ടാപ്പാടുണ്ടോന്ന് ഒന്നോ രണ്ടോ ദിവസത്തെ കഷ്ടപ്പാട്.
ആഹ് കൊറച്ച് റിസ്ക് ആണ്.
ഉം അത് കുഴപ്പമില്ല നല്ല വെയിൽ ഉണ്ടെങ്കിൽ കൊഴ പ്പല്ല മഴയാണെങ്കിൽ ആഹ് ഭയങ്കര പാട്.
പാടാണ്
എപ്പോഴും റിസ്ക് എടുക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും റിസ്ക് എടുക്കുന്നില്ലേ?
ആഹ്
ഉണക്കി കിട്ടിയില്ലെങ്കിൽ പൂത്തുപോവും മുളക്.
ആഹ് പെട്ടെന്ന് കോ കേടായി പോവും, ചീത്തായി പോവും.
നല്ലത് പോലെ ഉണങ്ങണം മുളക്.
ആഹ്
അല്ലെങ്കിൽ ആഹ് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കും. ആഹ്, പച്ചപ്പ് ഒക്കെ അങ്ങുമാറി ഇതാവറായി. മല്ലി അതുപോലെ തന്നെ. നല്ല വൃത്തിയായിട്ട് ഉണക്കും വെയില് ഉണ്ടെങ്കിൽ മല്ലി അങ്ങനെ മൂപ്പിക്കത്തില്ല. മുളക് മാത്രമേ മൂപ്പിക്കത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു മാസം മേടി ച്ചാ കുറച്ച് രണ്ട് മൂന്ന് മാസത്തേക്ക് നിക്കും നമ്മള് കുറച്ച് പേരെ രണ്ട് മൂന്ന് പേരെയല്ലേ ഉള്ളു.
ആഹ് അതെ പിന്നെ ഇത് മഴയുണ്ടോ അവിടെ ഇന്ന്.
ഇതുവരെ മഴ നല്ല മഴയായിരുന്നു ഇപ്പം തോന്നിക്കായിരുന്നു. സ് സ്കൂള് വിടാറായപ്പം തോർന്നു.
തോർന്നു ഇവിടെ രാവിലെ. നല്ല മഴയായിരുന്നു ഇപ്പൊ മഴയില്ല ഇപ്പൊ നല്ല വെയിലാ.
ആഹ് ആഹ്
രാത്രി ഇന്നലെ രാത്രി നന്നായിട്ട്.
ഉം ചെടി
ഉണ്ടായിരുന്നു കൊറേ ചെടി പിന്നെ നോക്കാണ്ടായി വീ വീട്ടിലൊക്കെ പോകുമ്പോൾ വെള്ളം നനക്കാനില്ലാണ്ടായി അങ്ങനെ. കരിഞ്ഞു പോയി ഇപ്പം ആഹ് ഇപ്പൊ ചെടികളൊന്നും ഇല്ല.
ഉം ആഹ് എനിക്ക് കുറച്ച് റോസാ മൊമു മുല്ല അങ്ങനെയൊക്കെയുള്ള ഉണ്ട്.
ആഹ് ആഹ്
അങ്ങനെയുള്ള കുറച്ച് ഉം കുറ്റിമുല്ല അങ്ങനെയൊക്കെയുള്ള മുല്ലയൊക്കെ ഉണ്ട്.
മുല്ല പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടാ, പൂവ് ഞാൻ എവിടെ കണ്ടാലും. മുല്ലപ്പൂവ് ചെമ്പകം ഈ രണ്ട്. പൂക്കള് എനിക്ക് ഭയങ്കര ഇഷ്ടാ, അത് എവിടെ കണ്ടാലും ഞാൻ എടുക്കും ഉം.
ഉം ഉം മുല്ലപ്പൂ
ചെടികള് ഉണ്ടായി കൊറോണ സമയത്ത് ചെടികള് ചെടിച്ചട്ടി പരിപാടി ചെടിച്ചട്ടിയൊക്കെ എത്രയോ ചെടിച്ചട്ടി ഞങ്ങള് മണ്ണ് സിമെന്റ് വെച്ചിട്ട് നമ്മള് കട്ടിക്ക് സിമെന്റ് കലക്കിയിട്ട് അതില് തുണി അതില് മുക്കിയിട്ട് നമ്മള് ഒരു ചട്ടിന്റെ മേലെ എന്തെങ്കിലും ഒരു ഷേപ്പിന്റെ മേലെ വെച്ചിട്ട് ആ ഒരു ഷേ ഷേപ്പ് ആക്കിട്ട് ചട്ടിയൊക്കെ ഉണ്ടാക്കി എത്ര കുഴിച്ചിട്ടിട്ടുണ്ട്
ആഹ്
മണ്ണ് മണ്ണും സിമന്റ മണ്ണ് പൂളാക്കിയിട്ട് സിമന്റ് സിമെന്റിന്റെ മാവിൽ മുക്കിയിട്ട് അത് ഉണക്കാൻ വെച്ചിട്ട് ഉണ്ടകള് ഉണ്ടാക്കി
ഉം ഉം ആഹ് ആഹ് കൊറോണ സമയത്ത് ഒരുപാട് പേരിങ്ങനെ കൃഷി അങ്ങനെയാ തുടങ്ങിയത് ഒരു അന്നാണ് കൂടുതലും കൃഷിയിലായിട്ട് ഇറങ്ങിയിരിക്ക് ഉം ഈ ചെടികളായാലും മറ്റുള്ള കൃഷികളായാലും ഒരുപാട് ആ സമയത്താണ് ആ മൂന്നാല് വർഷം മ എല്ലാ മനുഷ്യരെയും വീട്ടി ഇരുത്തി നല്ല വൃത്തിയായിട്ട്
അതെ
മണ്ണോട് ചേർത്ത് വെച്ചൂന്ന് പറയാം
അതെ അന്നൊക്കെ ചെടികളൊക്കെ എല്ലാരും നല്ല നോക്കിയും പരിപാലിച്ചും
ആഹ് ആഹ് അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ കൊറച്ച് പേര് യൂട്യൂബ് എന്നും പറഞ്ഞോണ്ട്
അന്ന് കൊറേ പേര് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറുതെ ഇരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെയും ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പിന്നെ പിന്നെ വിളിക്കന്നാ ഓക്കെ ശരി